ഹലോ
ഹലൊ ഹലോ
കേൾക്കുന്നുണ്ടോ
ഓ കേൾക്ണ്ട്
ആഹ് തെരക്കൊക്കെ ഒഴിഞ്ഞോ
ഓ തെരക്ക് ഇപ്പ ഒഴിഞ്ഞ്
അതെയോ ആഹ് പിന്നെ എന്തക്കെണ്ട് വിശേഷം
നല്ല വിശേഷം അങ്ങനെ പോണ്
മ്ഹ് എന്ത് യ്യ്ണു
നല്ല വിശേഷാണ് അങ്ങനെപോക്ണു
ഓ ഓ ക്കെ മ്ഹ് പിന്നെ വീട്ടില് ആരെക്കെണ്ട്
വീട്ടില്ഹസ്ബന്ഡ് പിന്നെ രണ്ട്മക്കള്
ഓ ഒ മക്കളൊക്കെ സ്കൂളി പോയോ
ഓ പോയി
മ്മ്ഹ് അപ്പൊഅത്ര നേരം അതിന്റെ തെരക്കായിരിക്കുംല്ലേ
ഹാ രാവിലെ നല്ലതെരക്കാ പോവോളാം
ഭക്ഷണം കഴിച്ചങ്ങള്
ഓ രാവിലെ ചായ കുടിച്ചു
ഓ സമയേ കാണില്ലലേ ഭക്ഷണം കഴിക്കാനേയ്
ആഹ് ആഹ് ആഹ് ഏ കാണില്ല കാണില്ല പോയി
മ്ഹ് ഓ
പോയിട്ടാണ് ഭക്ഷണം കഴിക്കാ
അതെയാ
മ്ഹ് മ്ഹ്
പിന്നെ വീട്ടില് പെക്സ് വല്ലതുണ്ടോ
എ എന്ത് കേട്ട് മനസിലായി അല്ലല്ലല്ലല്ല ല്ലല്ല ഒന്നുല്ല ഇണ്ടായിരുന്നു കോഴി ഉണ്ടായിരുന്നു പിന്നെ അത് ഇവിടെ പാടാണ് കവുങ്ങ്ന്തോട്ടൊക്കെയാണ് അ പ്പം അങ്ങനെ പോയി അത് അവര് അതിലൂടെ പോകുംന്ന്ട്ട് കുറുക്കൻ പിടിച്ചും
അതെയോ.
ഉം ഉം പിന്നെ വളർത്തിട്ടില്ല. അതിന് ശേഷം വലിയതായിരുന്നു.
ആഹ് ഇവിടെയും പ്രത്യേകിച്ചൊന്നും വളർത്തിട്ടില്ല മീൻ വളർത്തൻ താല്പര്യണ്ട്
ആഹ് ആഹ്
നോക്കണം.
ആഹ് ആ ഹ് മീനിലേ.
ആഹ് അതാമ്പോ നല്ല രസണല്ലോ നമ്മൾക്കും അധികം ബുദ്ധിമുട്ടില്ല ദിവസം ഒന്ന് നോക്കിയാ മതി. ഫുഡ് ഇട്ട് കൊടുക്ക മാസത്തിലൊരിക്കെ ക്ലീൻ ചെയ്ത് കൊടുക്ക.
ആഹ് ക്ലീൻ ചെയ്ത് കൊടുക്കണം വെള്ളം മാറ്റി കൊടുക്കണം.
അതെ.
അഹ ഇവിടെ ണ്ട് ഇവിടെൻ്റെ അയൽ അയൽവാസിൻ്റെ വീട്ടിലുണ്ട് മീൻ വലിയ മീനാ. രണ്ട് മീനുകളുണ്ട് വല്യ നല്ല വലുപ്പണ്ട് ഉം അതിങ്ങനെ കണ്ട്ക്കാൻ നല്ലേ.
നല്ല രസമാണ് എന്റെ വീട്ടില് നേരത്തെ ഉണ്ടായിരുന്നു ഗോൾഡൻ ഫിഷ് ഏഞ്ചൽ ഫിഷ് പറഞ്ഞിട്ട്. കൊറേ മീന് ഉണ്ടായിരുന്നു. അക്വറിയത്തിലിട്ട് ഓക്സിജൻ ഒക്കെ വെച്ച് കൊടുക്കുമ്പോ നല്ല രസ രസമണ് ആ ബബിൾസ് വരുന്നതിന്റെ ഇടയിൽ കൂടെ ഇവര് നടക്കണതും.
ആഹ് ആഹ് ആഹ് ആഹ രസാണ് അത് നമ്മള് വെള്ളം കുറച്ച് കൊറചചാല് കളർ മാറുംട്ടോ. അല്ലെങ്കി പിന്നെ അല്ലെങ്കിൽന്നെ മോട്ടർ ഇത് വെക്കണം മോട്ടർ വെക്കണം അല്ലെങ്കില്. എന്നാ വെള്ളം കളറ് ആവുല്ല.
അതുപോലെ വലിയ മീൻ പുറത്തു നിന്ന് വാങ്ങിക്കാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ ഓക്സിജൻ ആണ് ഇപ്പോ എല്ലാവരും വെച്ചു കൊടുക്കുന്നത്.
അതെ ഓക്സിജൻ അതന്നെ അതന്നെ ഓക്സിജൻ വെച്ച് കൊടുക്കണം എന്നാലും വെള്ളം കള കളർമാറൂല്ല.
ആഹ് വൃത്തിയായിരിക്കും. നമ്മളും ഇടക്ക് വൃത്തിയാക്കണം പിന്നെ അതിന് തീറ്റയും അളവിനെ ഇട്ടു കൊടുക്കാൻ പാടുള്ളൂ രാവിലെ ഉച്ചക്ക് വൈകുന്നരത്ത് പറഞ്ഞിട്ട് അ എത്രണം ഉണ്ടോ അതിനനുസരിച്ച് അളവിന് ഇട്ട് കൊടുക്കാൻ പടൊള്ളൂ.
അഹ അഹ അങ്ങനെ ആഹ
കൂടുതല് ഇട്ട് കൊടുത്ത അവര് അത് എല്ലാം കഴിക്കും എന്നിട്ട് ലാസ്റ്റ് മരിച്ചു പോവും.
അഹ അതെ അതെ ആഹ
ഉം
കൂടുതല് തിന്നാൻ കഴി പറ്റൂല.
പറ്റില്ല ഉം. അതുപോലെ വേറെ എന്തൊക്കെയോ വളർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോ എല്ലാം വിട്ടു പ്രാവ് ആഹ് ഇപ്പോ ഇല്ല. ഉം പ്രാവ്ണ്ടായിരുന്നു പ്രാവ് ബൂട്ട് ആഹ്. എന്തോ ക്രോസ് ഒക്കെ വാങ്ങിച്ച് വളർത്തിട്ടുണ്ടായിരുന്നു എല്ലാ അനിയൻന്റെ ഓരോ താല്പര്യങ്ങളായിരുന്നു.
ആഹ് ആഹ് ആഹ് കാണാൻ നല്ല
രസവാണ് വൈകുന്നേരത്തെ നമ്മളിങ്ങനെ കൂട് തുറന്ന് വിട്ടാ മതി എല്ലാവരും വന്ന് നിക്കും.
ആഹ്.
കയ്യിലും മേത്തൊക്കെ വന്ന് നിക്കും ബൂട്ടിട്ടത് ബൂട്ട് ഉം. ബൂട്ടുള്ള പ്രാവകുമ്പോ കാണാനും നല്ല രസമാണ് ഉം.
അയിന്റെ കാൽമല് ങ്ങട്ട് നിറച്ച്. ഉം ഉം ഉം ഉം ഉം ഉം ഉം.
നല്ല ഭംഗി.
ഒക്കെ ഒഴിവാക്കി ഇപ്പല്ലല്ലേ.
ഉം അത് ഓരോ സീസൺ ആവുമ്പോ ഓരോരുന്ന് തൊടങ്ങണ്.
ആഹ ആഹ ആ ഹപിന്നെ കൊർച്ച് കയുമ്പോ ഒക്ക ഒഴിവാക്കും.
അതെ
ഉം
ഇപ്പൊ വീടിന്റെടുത്ത് മാമ്മ താമസിക്കണ്ട് അവരുന്റെ വീട്ടില് പൂച്ചയുണ്ട്.
ആഹ മറ്റാ പൂച്ചാവു ല്ലേ?
ഇല്ല ആ അതൊരു അങ്ങനത്തെ അല്ല നാട്ടിലത്തേ പൂച്ചേന്നെ. പക്ഷെ ബ്ലാക്കും വൈറ്റ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ.
ഏഹ് നാട്ടിൽത്തെ പൂച്ചേ.
ആഹ് അതായത് സാധാ ക്രോസ് അങ്ങനെയൊന്നും അല്ല ബ്രീഡ് ഒന്നും അല്ല.
ആഹ് ആഹ് ആഹ് അകത്തൂടൊക്കെ നടക്കുഅയ്കാരം. വീട്ടിൽ തന്നെ പുറത്തൊന്നും പോവില്ല ഏഹ് ഏഹ് ഏഹ്
കളിക്കും ഒരു ദിവസം എന്നെ മാന്തിട്ടൊക്കെണ്ട്.
ഏഹ് അതുണ്ടോ ഞാനത് കുഞ്ഞായിരുന്നപ്പോ ആഹ്.
ഷോളിന്റെ ഉള്ളിൽ കയറിയിരുന്നു അപ്പൊ എന്താ ചെയ്യണന്ന് അറിയാൻ എത്തിനോക്കിയതാണേ. ആള് കണ്ണി തന്നെ നഖം കൊണ്ട് മാന്തി. ഇല്ല ഞാനും ചെയ്തില്ല അവര് പറഞ്ഞു. കണ്ണിന്റെ ചുറ്റും എടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ.
ആഹ് കണ്ണിന്റെ ഉള്ളില് ഓ ഓ ഓ.
അപ്പൊ അത് ഇല്ല എനിക്ക്. പേടിയാണ് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റോ ചോദിച്ചപ്പോ അവര് കൊർച്ച്. എന്തോ ഏ തുള്ളി മര് ക്കെ തന്നു എന്തായാലും ചെയ്യ്ണത ബെറ്റർ പറഞ്ഞു. ഞാൻ പേടിയാണ് പറഞ്ഞു കരഞ്ഞ പ്പൊ അങ്ങനെ ചെയ്തില്ലാ.
ആഹ് ആഹ്. കൊഴ്പ്പല്ല്യ അഞ്ചു വർഷായി കൊഴ്പ്പല്ല്യ ആ ആ ഇപ്പൊ കുഴപ്പൊന്നുല്ലാലേ.
കൊഴപ്പല്ല.
അഹ് ആഹ് രണ്ട് മൂന്ന് വർഷായില്ലേ.
അതെ
ഉം ഉം ഉം
പിന്നെ മക്കളൊക്കെ എത്രീല് പഠിക്കുന്നു?
രണ്ടില് ആറില്.
ഓഹ് സ്കൂള് തുറന്നപ്പോ പിന്നെ അവരുടെ പിന്നാലെ ഓടല് ഒരു തെരക്കാണല്ലോ.
അതെ അതാണ് രാവിലത്ത രാവിലെ നല്ല തെരക്കില.
ഉം
ആഹ് സമയന്നെ ഭയങ്കര തെരക്കാ.
ഉച്ചയാവുമ്പോഴേക്കും ഫ്രീ ആവും ലേ?
ഓഹ് ഉച്ചയാകുമ്പോത്തേന് ഫ്രീ ആവും അയിന് എവടെക്കെങ്കിലും പോകാണ്ടായ വേ ഫ്രീ അല്ലെങ്കി ഇങ്ങനെ. കൊറെ ഫോണില് നോക്കിരിക്കും. ഓരോ പണികള് കയ്യുമ്പോത്തിന്.
ഓഹ്
അരി അട്പ്പ് ഏഹ് ആ ആഹ്. പിന്നെ എന്താ അരി അട്പ്പത്ത്ട്ട്ണ്.
ഓഹ്
ഉം ഉച്ചത്തേത്. ഇനി മീ മീ ഇല്ലാ ഒരു ആ. എല്ല ഓര്ക്ക് അവടെ സ്കൂള്ള്ണ്ടല്ലോ അപ്പൊ കൊണ്ടോ വലില്ല.
ഓക്കെ
ഉം ഇനി ആ മീനു മീനുണ്ട് മസാല പൊര്ട്ടി വെച്ച്ണ്. ഇനി എന്തേലും പച്ചക്കറിണ്ടാക്കണം കറി
ഉം ഉം ഇവിടെ എല്ലാം രാവിലെത്തന്നെ കഴിയും
ഏഹ് ഏഹ് ഒക്ക്
ഉം ഓ എല്ലാം ഒമ്പത് മണിക്ക് ഇത് എല്ലാം ഭക്ഷണക്കൊയിട്ടുണ്ടാവും ഉ ആയാപ്പന്നെ ഭക്ഷണം ത ഒരു കുട്ടി രണ്ടു വയസ്സ്
ആഹ് ആഹ് ആഹ് എല്ലാരും കു കു എല്ലാവരും വേറെ ആരു ഉണ്ടാവില്ലേ വീട്ടിൽ ഉണ്ടാവില്ലേ
വീട്ടിലെ അനിയനും അനിയന്റെ ഭാര്യ പിന്നെ ഉമ്മ ബാപ്പ
ആഹ് ആഹ് ആഹ് ആഹ ഹ് ആഹ് ആഹ് ഹസ്ബൻഡ് എവിടെ
ഹസ്ബൻഡ് ഇവിടെ ഉണ്ട് കടയിൽ പോയിരിക്കുന്നു ഉം
അവിടെ നിക്കലാവൂല്ലേ വീട്ട് വീട്ടിൽ തന്നെ അവിടെ നിന്നിട്ട് ഹസ്ബൻടിന്റെ വീട്ടിലല്ലേക്കാറുംല്ലേ
ആഹ് ഹസ്ബൻറിൻന്റെ ഞാന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു
ഏ ഏ ഏ
ആഹ് ഇന്നലെ തിരിച്ചു വന്നു
ആഹ് ആഹ് ഹസ്ബൻഡന്റെ അനിയന്നല്ലേ അതെ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
എല്ലാരുയിട്ടരിക്കണം ഉ ഉവ്വ് ഇല്ല ഇ ഇന്നലെ തുടച്ചു വിട്ടു ഒന്നരാടം വൃത്തിയാ വൃത്തിയാടാക്കാൻ മാത്രം ഒന്നും ഇല്ല ചളി ചോട്ടി കറല അങ്ങനെയൊന്നുമല്ലല്ലോ പൊറത്ത് മുഴുവനും കല്ലാണ് പ്പൊ വൃത്തിയാടാവില്ലോ ഇവിടെ പ്രത്യേകിച്ച് അപ്പോ ഇന്ന് തുടച്ചിട്ട്
മഴ ഉണ്ടോ
മഴ ഇന്നലെ ഉണ്ടായിരുന്നു രാത്രി ഉണ്ടായിരുന്നു നിക്കില്ല പക്ഷെ സൂര്യന് കാര്യായിട്ടില്ല
ആഹ് ഇല്ല സൂര്യനില്ല സൂര്യൻ ചെറുതായിട്ടോള്ളു ഉം ഉം ഇവിടെ രാവിലെ ഇവിടെ രാവിലെ നല്ലൊരു മഴേതുവും
ആഹ്
ഉം ഉം പിന്നെ വെയിലിപ്പം ചെറുതായിട്ട് ഇങ്ങനെ വെയിലുണ്ട് ചൂടുണ്ട്ട്ടോ ട്ടോ സൂര്നെ ഒന്നും കാണുന്നില്ല ചൂടുണ്ട്
ആഹ് അതന്നെ ഇവിടെ ഇന്നലെ ഉണ്ടായിരുന്നോ ഇന്ന് മഴ കാണാനില്ല
ഉം ഉം ഉം
ഉം മഴ പെയ്താ മതി ചെടികളൊക്കെ പൊന്തും പുല്ലും അത്ത് വീടിന്റെ ഫ്രണ്ടില് കുറച്ച് സ്ഥലംണ്ട് അവിടെ പുല്ലന്നെ അവര് ഇടക്കിടക്ക് വൃത്തിയാക്കും എങ്കിലും പിന്നെയും വരും മഴയല്ലേ മഴയാകുമ്പോ അത്ര ആക്കിയിട്ടും കാര്യമില്ല വേഗം വേഗം വളരും
ആഹ്ആഹ് അതെ ആഹ് ആഹ
ഉം ഉം അവിടെ ന്ത തൊട്ടടുത്ത് കൃഷിയൊക്കെണ്ടാ
ഓ കൃഷിയണ്ട് ഞങ്ങൾ തല്ല ട്ടോ തൊട്ടടുത്ത് വേറെ ആളുടെ കൃഷിയുണ്ട് അവിടെ അപ്പൊ ഇതുവരെ വായായിരുന്നു ഇപ്പം എന്താ പൂളുണ്ട് ഏ പിന്നെ കമ്പം കമ്പംല്ലേ
ഓ
അത് ണ്ട് ചേമ്പ്ണ്ട് അങ്ങനെ പല കൃഷികളുണ്ട് ഓ ഓ അച്ചപ്പാണ് ആഹ താഴത് പ്പം ഉം കവങ്ങുന്തോട്ടാണ് ഒരു ഭാഗത്ത് ഇങ്ങനെ അയാളെ കൃഷിണ്ട് ഒര് ചേട്ടൻ്റെ
അതന്നെ വേനൽക്കാലായ നിങ്ങക്കൊക്കെ കൊറച്ച് സമാധാനം ഉണ്ട് മരത്തിന്റെ ഒക്കെ തണുപ്പും കാറ്റും ഒക്കെ ഇണ്ടാവല്ലോ
ആഹ് ആഹ്
ഉം ഇവടെ ഫുള്ള് വെയിലാണ് ആഹ് ചുറ്റും ബിൽഡിംഗും ടൗണ്ന്ന് പറഞ്ഞ ആഹ് തൊട്ടടുത്ത് മൊത്തം കൊറേ ബില്ലിങ്ങള് ഇണ്ട്
ആഹ് ആഹ്
അത് കാരണം സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കിയത് കാരണം മരങ്ങളോ ചെടികളോ ഒന്നും കാര്യയിട്ടില്ല മരങ്ങളില്ലെങ്കാ കാറ്റ് കൊറവല്ലേ ഉം
നല്ല വെയിലറച്ചാ നല്ല ചൂടാവൂല്ലേ
അതെ അതെ നല്ല വെയിലും ചൂടും രാത്രിയാണ് സഹിക്കാൻ പറ്റാതാവ്ണത്
ആഹ് ആഹ് നല്ല ചൂടാണ് ല്ലെ ആഹ് ആഹ് ഫാനൊന്നും ഇട്ടിട്ട് കാര്യണ്ടാവൂല്ല
ഫേന് ആഹ് ഫേന് ഇട്ടാലും നല്ല ആവിണ്ടാവും ഇപ്പൊ കൊഴപ്പയില്ല
ആഹ് ആഹ് ആഹ്
പിന്നെ എന്നാ പത്തെ അഞ്ചായി
എങ്ങനെ
അല്ല പത്ത് മിനിറ്റ് അഞ്ച് സെക്കൻഡായി പറയാ ഉം ശരിയെന്നാ ഉം